ആഹ് കേൾക്കണ്ടോ
ആ എന്തൊക്കെയുണ്ട്
എന്തൊക്കെയുണ്ട് ഒക്കെ നല്ലത് വിശേഷം
ആഹ് ഇവിടെ നല്ലേ ഫുഡൊക്കെ കഴിച്ചോ
ഓ
എന്തായിരുന്നു
ഇന്ന് പച്ചക്കറിയെല്ലാം എന്താ ക്യാരറ്റുപ്പേരി ച്ചു പിന്നെ സാമ്പാറുണ്ടാക്കി ഇനി മം വേറെ വെച്ചിട്ടില്ല അതിനി വൈകുന്നേരത്തിന് വെക്കാ വിചാരിച്ചു വെള്ളത്തിലിട്ടിട്ട് ആയിട്ടില്ലേ
ഏ വൈന്നേരം ക്കെന്താ തിന്നല്
മക്ക് ചെറുതിന് ചോറൊന്നും ചെലപ്പോ പറ്റൂല സ്കൂളിട്ട് വന്നാല് ഞങ്ങളിവിടെ പൊതുവേ ചായ അങ്ങനെ വേ കുന്നേരങ്ങന ചായൊന്നും ഇല്ല
ഏ സ്നാക്സ് ഒന്നും കഴിക്കൂല
ഉം വെ വൈകുന്നേരം അങ്ങനെ അടി അങ്ങനെ കഴിക്കുന്നില്ല പിന്നെ മക്കള് സ്കൂൾ വിട്ട് വരുമ്പോ ചെലപ്പോല് ചോരുണ്ടാക്കില്ല രണ്ടാക്കെന്തായാലും ചോറ് വേണം
ആ ആ ആ
ഉം
അങ്ങനല്ലേ ഇവിട ഒണക്കമീനും പിന്നെ കറിയും കുമ്പളങ്ങന്റെ കറിയും ചോറും
ആ
അതൊക്കെയ്നി
ഉണക്കമീന് ഉണക്കമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇവിടെ അങ്ങനെ വരന്ന് കൂട്ടരാ
ഇപ്പ എന്നും ബീഫായിട്ടേ ആ
അതന്നെ അതുകൊണ്ടാ ഞാനിന്ന് പച്ചക്കറി ആക്കിയത് ഇത് വരെ ബീഫന്നെ ആ അതന്ന് പ പച്ചക്കറി ആക്കിയത് ഇപ്പോ ഉച്ചക്കൊക്കെ കഴ ഇനിയിപ്പോ മക്കള് വരുമ്പോളാണ് ഓൽക്കാണ് പച്ചക്കറിയൊന്നും പിടിച ഉള്ളു
ഉം
ഉം അവിടെ മക്കളൊക്കെ
മീനൊക്കെ കഴിക്കോ ഏ
മീൻ മീൻ എല്ലാം ഒന്നും കഴിക്കൂല എല്ലാ മീനൊന്നും പറ്റൂല മത്തിയ അത് അങ്ങനത്തെ ചെറിയ മീൻ അതൊന്നും പറ്റൂല ഇവിടെ ഞങ്ങൾക്കൊക്കെ പറ്റും മക്കൊക്ക് പറ്റൂല
ഏർ സ വിച്ചല്ലേക്കോല്ലേ
ആ ഒരാൾക്ക് പറ്റുള്ളു ചൂരാ ഒരാൾക്ക് പറ്റൂല
ഉം പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ പഞ്ഞീന്
അതൊക്കെ നല്ല ഇഷ്ടാ അതൊക്കെ കഴിച്ചോ
ചെമ്മീന് ആ ചെമ്മീനെ
ചെമ്മീന് വേ അതെന്താ അമ്മെ എല്ലാർക്കും പറ്റൂല ഒരീസം ഞാൻ ചെമ്മീനോണ്ട് ബിരിയാണി വെച്ചു ചെമ്മീൻ എല്ലാം അങ്ങ രണ്ടും രണ്ട് വിധം ചെമ്മീന് വലിയ ചെമ്മീൻ വാങ്ങീട്ട് ബിരിയാണി വച്ചു അപ്പ കയി മോനും കൂടെ കഴിച്ചോ എന്തോര് ടേസ്റ്റ്
ആ അത് അങ്ങനെയാണ്
ആ അവർക്കങ്ങനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോളക്കെ പറ്റുന്നുള്ളൂ
ആ ഓലൊക്കെ സ്കൂളി പോയി
ആ സ്കൂളിട്ട് വരുമ്പോതിന് എന്ത ഉണ്ടാക്കണാ അതോ ചോറ് കഴിക്കുവോ
ഏ എനിക്ക് മക്കളൊന്നുമില്ല എന്റെ അനിത്തി അനിയന്മാര്
ആ ആ ആ
ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടൊള്ള് അപ്പം ആഹ് ഓല് ഓലിപ്പ സ്കൂൾക്ക് പോയേക്കാണ് ഇനി കൊറച്ച് കഴിഞ്ഞാ വരും
ഓൽക്കന്ത എന്താ സ്നാക്സാ സ്നാക്സ്
ആ ഓല് വൈകുന്നേരം വരുമ്പോ വല്യോള് ഇതാക്കല ചോറൊന്നലാണ്
ആഹ് ഇവടേം വല്ല്യോൽക്കൊക്കെ ചോറ് പറ്റും.
ആഹ് ആഹ്
ആഹ് ആഹ്
സ്നാക്സ് എ ഇണ്ടെങ്കി അത് കൊടുക്കൂന്നല്ലാതെ അധികം ചോറ് തിന്നലാണ്
മ് മ് പിന്നെ രാവില ഉച്ചക്കുല്ലതോ അതോ രാത്രിക്കുല്ലോ എല്ലാം ആയോ ഭക്ഷണം
ആ അത് ഉച്ചയ്ക്കന്നെ വെക്കും രാത്രിത്തേക്കൊക്കൊള്ള ചോറും ആ അതൊക്കെ ഉച്ചയ്ക്കന്നെ ചോറിന്റെ കൂടെ വെക്കും ഒക്കെ ഒപ്പം തന്നെ വെച്ചാല് പിന്നെ
മ് പിന്നെ നോക്കണ്ട മ്
കൃഷി ഒക്കെ ചെയ്യല്ണ്ടോ ങ്ങള്
ഇല്ലല്ല
ഏ
അത് തിന്റെ വടെ ഇല്ല അവടെ ഒന്നും ഉണ്ടാക്കി ഞാൻ എന്താ പറയാ ചേമ്പ് അതൊക്കെ വെച്ചീനു ഐമലൊന്നും വല്ലാതെണ്ടായീല അപ്പ പിന്നെ ഞാന് നോകില ങ്ങളൊക്കെ അവടെക്കെ ചെയ്യുന്നതാ
ഇവടെ അത്ര അങ്ങനെ ചെയ്യലൊന്നുല്ല ചെറിയ ചെറുതൊക്കെ ചെയ്യും മുളക് അങ്ങനൊക്കെ ണ്ടാവല്ലോ
ആ ആ ആ
മൊളക് പിന്നെ ഇവടെ ഞങ്ങൾ പുതിയ വീടെടുത്തോണ്ട് ആ ആ ആ ആ പിന്നെ വടെ വല്ല്യേ സ്ഥലൊന്നൂല്ല. കൊറെ കൃഷി ചെയ്യാൻ മാ ത്രന്നും
മ് അതന്നെ ഇവ ടിം ഇല്ല സ്ഥലത്ത് ചെയ്ത്ണ്ടെങ്കില് അത് കോഴക്കള് കൊണ്ട് കളഞ്ഞിട്ടോ എന്തെങ്കിലും അത് അത് ങ്ങനെ തെളത്ത് വരുന്ന സമയത്ത്
ആ ആ കോയിക്കള് ണ്ടവടെ
ഇബടെല്ലാ എട്ത്ത്ക്കെണ്ട്
ഏ അപ്പൊ അങ്ങട്ടൊക്കെ വരൊയ്ക്കാറല്ലേ
ആ എല്ലൗടെ എല്ലതും ബടെ ണ്ടാവും മ്
ഏ ഹെ പി ഓല അങ്ങ്നെ ഒക്ക ചിക്കി ചിക്കി ആ
ഞാൻ പ്പം മൊളക്ം തയ്യ് ഇതേപോലെ അങ്ങനെ വാങ്ങിക്കാണ്ട് കൊണ്ടന്ന് വെച്ചീനി ചട്ടിയിലൊക്കെ ആക്കി വെച്ചോക്കി ന്നൽത്താവുമ്പളല്ലേ അങ്ങനെ ചിക്കൊള്ളു ഇയാരിച്ചിട്ട് ചട്ടീല് വെച്ച് ഓക്കിഅപ്പ് പ്പ ന്താ കാട്ടിഏത് ആ ഇണ്ടായി വെന്നത് കൊത്തി അങ്ങനെ തിന്ന്
ഏ
അപ്പൊ അതും ന്നിർ പയർ ഇണ്ടാക്കി ഓക്കീനി എല്ലം ഇണ്ടാക്കി നോക്കി കൊർച്ച് സ്ഥല ഒള്ളൂ ഇള്ളേല് ങ്ങനെ ഇണ്ടാക്കി ഒക്കെ നോക്കീനി പഷ് ട്ടിയള് ഇണ്ടാക്കാനയ്ക്കൂല ഇണ്ടായി വരുമ്പോത് പോത്തിനെ കളയാ അയ്ന് എല്ലാ വീട്ടിലും കോയിക്കളാണേ പ്പിൻ പഞ്ചായത്ത്ന്നൊക്കെ കോഴിക്കളെ കിട്ട്ണോണ്ട് ഓരോര്ത്തർക്കെന്നെ പത്തെണ്ണോം അഞ്ചണ്ണ ഒക്കെ കിട്ടുഅല്ലോ
ഞങ്ങൾ ഇവ്ടെ മുൻസിപ്പാലിറ്റി ആ ണ് പ്പയ്ന പറ്റി അറീല്ല
ആ അങ്ങനെ കിട്ടും എഴുതി കൊടുത്താല് കോഴിക്കളെ കിട്ടും രുപാട് കോഴ് ക്കളെങ്ങട്ട് കിട്ടും എഴുതി കൊട്ത്താലൊക്കെ ന്ന്ട്ടത് എല്ലാ വീട്ടാരും ആ ഒര് അഞ്ച് പത്തെണ്ണത്തിന് അൻപതോ അന്പെ രൂപയ്
ലാഭാലെ
ലാഭാണ് വേറള്ളോലെ എടെങ്ങേറാക്കും
ആ ആരൊര് വെഷ്മണ്ടാവും
ആ ഇത്പ്പം എല്ലാ വീട്ടാര്യിം എല്ലാ വീട്ടാര്തും ഞമ്മളോടങ്ങ ട്ട് വന്ന്ങ്ങട്ട്താവുമ്പളേ ഞങ്ങളൊരു മൂന്നാല് വീട്ടാര്ക്ക് മാത്രോള്ളൂ ഇല്ല്യാ ത്തത് ബാക്കി എല്ലാര്ക്കുണ്ട്
ഏ ബ്ടെയ്ന് അത്ര കോഴിൻ്റ ശല്ല്യെന്നുല്ലാ
ഉം പിന്നെ ഞാൻ നിർത്തലാക്കി നമ്മള ട നമ്മളെ കാ സമയെ ക്ക ഇതാക്കിട്ടൊക്കെ അയിനൊക്കെ ഒരുങ്ങണാട്ടി നല്ലേ വേണ്ടാച്ച്
ആഹ് കോഴിനെ നോക്കാനും വാണം കയ്യാ
ഉം ഉം ആ ഓല്ക്കൊക്കെ വീട്ടില് ആരെങ്കിലൊക്കായിട്ട് ഇണ്ടാവും പ്രായായൊലൊ അങ്ങനെയൊക്കെ
ആഹ് ആഹ്
പിന്നെ എന്നാല് അതൊക്കണ്ടാവുമ്പോ നമുക്ക്ന്തായാലും എങ്ങട്ടും പോകാൻ കഴിയൂല്ല വാ വ്ടെ ഉള്ളോലങ്ങെനെ എടങ്ങേറാക്കണം കോഴിക്കൂട് അടക്കാൻ പറയണം പിന്നോല്ക്ക് തിന്നാട്ടൊട്ക്കാനും ഒക്കരാളങ്ങനെ ഏല്
ആ കുട്ട്യാളെ നോക്കുമ്പോലെ നോക്കണം കോഴിക്കളെ
ഉം ഉ ഉം
കെദിയേടാണ് ആഹ് ഞ്ഞ് മുട്ടിം പ അതൊക്കെ കിട്ടിയ കാര്യൊണ്
മുട്ടൊക്കെ കിട്ടിയാ കാര്യൊണ് പിന്നെ അഹ് മാ ത്രല്ല കോഴിക്കൂടൊക്കെ നമ്മളെപ്പളും നോക്കിട്ടില്ലെങ്കിലെ അയില് പാമ്പായിട്ടു തൊക്കായിട്ട് വ ന്ന് നമ്മളെ വീട്ട്ക്കേറാനോ കുട്ടികളെ പോ എല്ലത്തിനുണ്ടാവും ഓരോത്
കെദ്യേടും നല്ല വശം ഒക്കെണ്ടാവും
ഉം ഇവിടെ അട്ത്തെ വീട്ടിൽ എപ്പളും പറീണെ ക്കോല് ചേര കണ്ട് മറ്റേ കണ്ട് ഇ പ്പെയ് മോന്തി നേര്ത്തൊക്കെ മയ്രി ബിൻ്റെ നേര്ത്തൊക്കെ കുട്ട്യാളൊക്കെ കോയിക്കൂടൊക്കെ അടക്കാൻ പോമ്പളൊക്കെ പേടിയാണ് ഞമ്മള് കുട്ട്യാളോട് പറയാ ഒന്ന് കൂട് അടക്കിട്ടു പറഞ്ഞാല്
ആഹ് കടിച് ച്ചാ കയ് ഞ്ഞിലെ
ആഹ് അതാ പറഞ്ഞേ ഞാനിവിടെ കൊറേ ചോയിച് ച്ചിട്ടിന്റെ ഭർത്താവ് അയ്ച്ചില ഞാൻ പർഞ്ഞിങ്ങനെ പഞ്ചായത്തിന്ന് കിട്ടിണ്ട് കൊട്ക ട്ട അയ്ന്റെ ആവശ്യം ഇവടെല്ലാന്ന പറീണേ അയിന് ഇഷ്ടല്ല
ആഹ് ആകെ അയിന്റെ കാഷ്ടവും ഒക്കെ ആ നന്നാക്കാനേ ഒയിവിണ്ടാവോള്ളൂ
അതേ ഉള്ളൂ പിന്നെ ഒന്നാമത് ഇതാണ് വേറെല്ലോലെ എടങ്ങേറാക്കണത് ഒര് ഭയങ്കര
ആഹ് ഒരു സ്ഥൽത്തിക്ക്ംക്ക് മൻസ്സമാധാനത്തോ ട്കൂടി പോവാനും കയ്യൂല
അതൊന്നുണ്ടാവ്ല
ആഹ് എ പ്പളും പെരേല് കൊയ്ക്കളീം നോ കുത്ത്രക്കണം അയിന ഒരാൾ ഇണ്ടെങ്കി കൊയ്പ്പല്ല
അതെന്നെയാണ് വീട്ടില് പ്രായം അങ്ങനൊക്കെ
ആഹ് നോക്കാ കൊണ്ടട്ക്കാ
ഉ ഉ ഉ ഈ ഒഴിവിലൊക്കെ ഒട്ക്കേങ്കിലും പോയോ ഫാമിലി ആയിട്ട് ടൂറോ അങ്ങനെക്കെ
ആഹ് വെക്കേശൻല് ഊട്ടീ പോയി
ആഹ്
അവിടെ പോയിട്ടി
ഉം ഉ ഉം അവിടെക്കെ കാണാനൊക്കൊരുപാടുണ്ടാവൂലേ പിന്നെ ഊട്ടീല് ഇപ്പോ തണുപ്പൊക്കെ ആയിണ്ടാവ്ലേ
ഞങ്ങള്പോയ നല്ല തൺപ്പേനി നെൽത്ത് കാല് വെക്കാ വയ്യ അത്രക്കു
ആഹ് ആഹ് ആഹ്
ഭയങ്കര തണുപ്പെനു
ആഹ് ഇപ്പോളായാലും അങ്ങനെ തന്നെ ഇപ്പ നല്ല മ ആഹ് ആഹ് ഉം
ചോക്ലേറ്റ് ഉണ്ടാക്കണ കണ് പൊടി ഉണ്ടാക്കണ കണ്ട്
ചായപ്പൊടിക്കെ ഉണ്ടാക്കണത് അല്ലേ
ആഹ് അതോ കാണാം ഉം സാമ്പിൾ ടീ തന്നു ഒര് സാമ്പിൾ ചോക്ലേറ്റ് തന്ന് ഒരു ചോക്ലേറ്റ് ആഹ് അങ്ങനെക്കെ തരും സാമ്പിൾ ആയിക്കണ്ട് കയി ക്കാന് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കണേ പിന്നെ ആഹ് പിന്നെ ഷൂട്ടിങ് പോയിന്റ് പോയി അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്ത്
ആഹ് അല്ലെങ്കിലും ഇങ്ങനെ ടൂറോക്കെ പോകുമ്പോ നമ്മളെ ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ ഒരു രസാണല്ലോ
നിങ്ങ നിങ്ങളെവ്ടെക്കേം പോയിനിയാ
ഇല്ല ഞങ്ങളിപ്പോ ഇപ്രാവശ്യതത്തില് പോയില്ല കഴിഞ്ഞെല് ഞങ്ങള് കൊച്ചില് അങ്ങനെ ഒക്കെ പോയി ബോട്ട് യാത്ര ക്കൊക്കെ കൊച്ചിലൊക്കെ പോയിട്ട് അത് രസാണ്
ആഹ്
അവിടെ രണ്ട് ഐറ്റം ബോട്ടുണ്ട് ഒന്നിന് നല്ല പൈസ കൊടുക്കണം. ഓര് പൈസക്കായിട്ട് ബോട്ട് എത്ര ഓര് പൈസക്കായിട്ട് ഇരുന്നു ഒരാൾക്ക് ഇരുന്നൂറ്റൻപത് പിന്നെ വേറൊന്നുണ്ട് അതില് നമ്മള് ബസ്സിൽ പോണ മാതിരി യാത്രക്കാര് വെറുതെയങ്ങനാ അങ്ങോട്ട് ഇങ്ങനെ പോകും ഓരോ വിട്ട്ക്ക് ഇങ്ങനെ പോണ അങ്ങനെണ്ട് അത് ഞങ്ങൾക്ക് അറില്ലെന്നു ഞങ്ങൾ ഇവിടെ ലു ഉം ഞാൻ നിനിക്ക് വിളിക്ക ട്ടോ ഒരു കോള് വരുന്നിണ്ട്
ആ ഓക്കെ